ഹലോ
കേക്ക്ണ്ല്ലേ
ആഹ് കേക്കാൻ പറ്റ്ണ്ട്
അഹ്‌ ആഹ് പിന്നെ എന്താണ് ആഹ് ഇങ്ങനെ സുഖായിട്ട് പോണ് പിന്നെ മോ മക്കളൊക്കെ
ഴ ചോറ്ന്ന്ല്ലേ
ആഹ് ഇപ്പൊ ഒരു മഴ പെയ്തോള്ളൂ നിന്ന്
ആ
ഉം ഈ സമയത്തൊക്കെ ഞാനേ പൊറ അയൽവക്കത്തൊക്കെ പോവാറുണ്ട് അപ്പൊ മഴ പെയ്തപ്പോ ഞാൻ പിന്നെ പോയില്ല ആഹ് പിന്നെന്നങ്ങ് തോന്നൂല അതന്നെ അതന്നെ പിന്നെ മൂന്നാല് വീടപ്പുറാണ് അത് ഞങ്ങളൊരു മൂന്ന് പേര്ണ്ട് ഇങ്ങനെപ്പോളും കൂടും
ആഹ് ഇവല് എളേച്ചം ആഹ് എളേ ചെറിയെ ഏളച്ചമാരോ ഇളച്ചികളോ അതോ ഫ്രണ്ട്സ്കളോ
ആഹ് എന്നെക്കാട്ടീ മൂത്തോരാണ്
ആഹ് കസിൻസല്ലാ
അല്ലല്ല കസിൻസല്ല അയൽവ നെയിബേ ഇതാണ് അയൽവക്കക്കാരാണ് ആ അയൽവാസികളാണ്
എ ഇങ്ങള് ഇവരന്നെ ഒള്ളോ ഇപ്പന്നെ ഒള്ളൂ മകന് വേറാരുല്ല
അല്ല മൂത്ത ആള്ണ്ട് അത് അവര് ഇത്രേം കൂടെ ദൂരെയാണ് താമസിക്കണത്
ആഹ് അവളെപ്പളും പോക്കും വരവൊന്നുണ്ടാവൂലല്ലെ
ആഹ് ഞങ്ങൾടെ ഇങ്ങനെ പോക്കറ്റ് റോഡിലാണ് അവരെ റോ മെയിൻ റോട്ടിലാണ് വീട്
ഏഹ്
ഉം അപ്പൊ പിന്നെ അവ് അങ്ങട്ട് പോണ്ടേ പിന്നെ ഇപ്പ അവർക്ക് മൂന്ന് മക്കള്ണ്ട് അവരൊക്കെ അവരെ വീട്ടി പോയിരിക്കാണ്
ഏഹ്
ഏഹ് ആഹ് അവരവർ ആഹ് വരും വരും ആഹ് വരാറ്ണ്ട് ഒരു മോളെ കെട്ടീച്ചയിഞ്ഞ് ഇഞ്ഞി രണ്ടു പേരും കൂടെയ്ണ്ട്
ഏഹ്
ആ അത് എണ്ട മൂ മൂത്ത മോളുടെ പ്രായാണ് ഇവര് രണ്ടുപേരും
കുടിച്ചോ എങ്ങനെ
എന്റെ മൂത്ത മോളില്ലേ നേഴ്സിങ്ന് പഠിക്ക്ണത് ആ പ്രായം തന്നെയാണ് അവരാകെ ഇളയ മക്കൾക്ക്
ഏഹ് ഓലൊക്കെ എന്താ പഠിക്കാണോ
ആഹ് അവരു ഡിഗ്രി കഴിഞ്ഞീ. ഈ കൊല്ലം ഡിഗ്രി കഴിഞ്ഞ് ആഹ് ഇഞ്ഞീ പി ജിക്ക് ചേരാൻ പോണ്
ആഹ് നാട്ട്തന്നെല്ലേ കൂട്ണ ഓല്
ആഹ് ഒക്കെ നാട്ടീലാണ് പിന്നെ മൂത്താളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയ്ണ്ട് ആഹ് ആഹ് അവരൊക്കെ വരാറ്ണ്ട് കൊച്ചിനായിട്ടൊക്കെ വരും ഇവടെ
ആഹ് എല്ലാരും കൂടുമ്പളേക്കാരല്ലേ
ആ അതന്നെ അതന്നെ എടക്ക് ആ ആ ജസ് ചന്ദന പേര കുട്ടിയായിട്ട് വരും ഇവിടെ കാർന്നോരെ കാണിക്കാനൊക്കെ ഉം ഉം ഉം പിന്നെ എന്താ ഇത്തിരി പോണം അതാണ് അങ്ങട്ട് പോവാ ട്ടത് റോഡ് കടക്കണം
ആഹ് അതാ അങ്ങനാകുമ്പളാണേ നമുക്ക് ബുദ്ധിമുട്ടേ
ബുദ്ധിമുട്ട് അപ്പൊ ഞങ്ങളെ ഈ ഈ ഞങ്ങള്ടെ ഈ വഴി തന്നെയിര്ന്ന് അവര് പിന്നെ അവര് വേറെ വീട് അപ്പറത്ത് വെച്ച് ആ അങ്ങനേണ്
എത്ര വർഷം പ രണ്ടാളും ഒരുമിച്ച് നിന്നു
ഞങ്ങളാ ആഹ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലു കൊല്ലം നിന്നു ഒരുമിച്ച് ആഹ് പിന്നെ അപ്പളത്തേക്കും അവര് മാറി അപ്പൊ അവരെ മൂ മൂത്ത കുട്ടിണ്ടായൊള്ളൂ അത് ണ്ടായി ഇവിടെ
ആഹ് ആഹ് ആഹ് ആഹ് അപ്പ ങ്ങള് ന്നാ ആകെ നാല് വർഷം ച്ച പിന്നെ ഓൽ ഇങ്ങള് തറവാട്ടില് നിന്നുക്കു ഓല് വേറെ പോയിട്ടുണ്ടാവുലെ
ആഹ് അതന്നെ അതന്നെ നങ്ങള് എളെതാണല്ല
ആഹ് പ്പം ഓല് പെങ്ങളില്ലേ പെങ്ങമാരില്ലേ
ആഹ് അവരൊക്കെ വരാറ്ണ്ട് അവരൊക്കെ ദൂരേയാണ്
ആഹ് ഒക്കെ പെരുന്നാളും മൻന്തേലൊക്കെ പരിപാടികളൊക്കെ ഇണ്ടാവുമ്പോളാ
ആഹ് പെരുന്നാളും പിന്നെ എടു ഇങ്ങനെ വെക്കേഷനാവൂലേ അപ്പൊ ഒന്നിച്ച് രണ്ടുപേരും പറഞ്ഞിട്ട് വരും
ആഹ് പിന്നെ മ്മ ഇണ്ടാവുമ്പോ പിന്നെ വരല്ല് നിർബന്ധാണല്ലോ കാണാന്
ആഹ് ഓലിണ്ടകുമ്പോഴല്ലേ പ്പൊ മ്മള് ഓലെര്ത്ത്ക്ക് പോവും വരവ് ഒക്കെ ഇണ്ടാവൊള്ളൂ
ഒണ്ടാവുള്ളൂ ഇപ്പൊ എനിക്ക് അവിടെ വീട്ടില് ആരും ഇല്ലാത്ത കാരണം ഞാനങ്ങനെ കൊറവാണ് അതന്നെ അതന്നെ ഞാനിത്താടെ അവിടെ പോവുള്ളൂ ആഹ് പിന്നെ പോകും അവിടെ പോ ഒട്ടും പോവായ്കയില്ല പോകും
ആഹ് പോവും പോരും പരിപാടിം കാര്യങ്ങളൊക്കെണ്ടാകും പക്ഷെമ്മക്ക് ഒര് ഇത്ണ്ടാവൂല ഒരു സു
ആഹ് അതന്നെ എനിക്ക് മുപ്പത് വയസ്സായപ്പോളാണ് ഉമ്മ മരിച്ചത്
ഓല് വേണല്ലോ
ആ ആ അതന്നെ
ഓലൊക്കെ എത്രേ മ മരണപ്പെട്ടിട്ട് കൊറേ ആയോ
ആഹ് പതിന് പതിനേഴ് വർഷായി
അത്രായില്ലേ ആഹ്
ത്രേയി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ രണ്ട് മൂത്തുമ്മമാരുണ്ടായി അതും ശരിക്കും ഞങ്ങളുടെ ഉമ്മാ ബ് ഉമ്മാടെ പോലെ തന്നെയിര്ന്ന് ഉം ആഹ് ഇപ്പൊ ഒരു എട്ടത്തിയിപ്പം മൂന്നു കൊല്ലം മുമ്പ് മരിച്ച് ആഹ് ഉമ്മാക്ക് ക്യാൻസറായിരുന്നു അമ്പത്താറ് വയസ്സിലാണ് മരി
ഓ നല്ല ചെറുപ്രായത്തിലേ മരിച്ചുല്ലേ അപ്പൊ ഇങ്ങളൊക്കെ ഇപ്പൊ പതിനേഴ് വർഷല്ലേ മരിച്ചിട്ട്
ആഹ് പതിനേഴ് വർഷായി ഉം
അപ്പൊ മോ ചെറിയോള കണ്ടിട്ടുണ്ടായില്ലേ പ്രസവ ഓലോ രണ്ടാളും ഇണ്ടായി
ആഹ് രണ്ടു പേരെ കണ്ട് കണ്ടിട്ടാണ് മരിച്ചത്
ആഹ്
ആഹ് പക്ഷെ എങ്ങനെ അപ്പ ഇവൻ മക്കള് ഭയങ്കര വെഷമം പറയണു വല്യമ്മാടെ സ്നേഹം കിട്ടില്ലാന്ന് എന്ന് വെച്ചാലേൽ എല്ലാരും വീട്ടീ പോവുമ്പം ഇവരിങ്ങനെ വീട്ടി പോവൂല അങ്ങനെ
ആദ്യം ഇത് ഉമ്മീം ഉപ്പിം മരിച്ചത്
ഔ
ആദ്യം ഉമ്മയോ ഉപ്പയോ മരിച്ചത്
ൽ യ ആദ്യം ഉമ്മയാണ് അതിന്റെ രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് ഉപ്പ മരിച്ചത്
ഓ രണ്ടര മാസം കഴിഞ്ഞക്കെ മരി
ആഹ് ഉപ്പാക്കും വയ്യായിരുന്നു. ആഹ് ഉപ്പാക്ക് കാർടിയാക്കറസ്റ്റ് വന്ന്
ആഹ്
ആഹ് അതൊട്ടും പ്രതീഷിക്കാത്തയാര്ന്ന് അങ്ങ ഒട്ടും വിചാരിച്ചില്ല ആ ആ അതന്നെ ആഹ് ഉമ്മ മരിച്ചിട്ട് നാല്പത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്തിത്ത ഉപ്പാനെ കൊണ്ടുപോയി വീട്ടില് അങ്ങനെ അവിടന്നന്നെ വയ്യാണ്ടായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓ ഒരു അഞ്ചു ദിവസം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉം അഡ്മിറ്റാക്കി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അവര് വേറെ സൽത്ത് കൊണ്ടോയിക്കൊളാൻ പറഞ്ഞ് അങ്ങനെ അവ്ടെ കൊണ്ടോയിട്ട് കൊണ്ടുപോയി അഡ്മിറ്റ് ആയ ദിവസം രാത്രി ആഹ് മരിച്ചത് ഉും അപ്പളത്തിനും കാർടിയാക്കാറസ്റ്ററ് വന്ന് ഊം അപ്പൊ ഞാനും ഇ ക്കെമാത്രോ ഇണ്ടായൊള്ളൂ ആ സമയത്ത് ഉം ഭയങ്കര ഒരു ബുദ്ധിമു ട്ടയ്നി അങ്ങനെ ഇന്റെ ഉപ്പാക്കും ഭയങ്കര വിഷമായിരുന്നു ഉമ്മാ പോയിട്ട്. ഹലോ ആഹ് ആഹ് അതന്നതന്നതന്നെ ഭാര്യമാര്ക്ക് ജീവിക്കാം ഭ ത്താക്കന്മാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ങ്ങ അ അ കഴിയൂല
പിന്നെ കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് അങ്ങനെ ഓരി ഇങ്ങനെ വർത്തനം പറഞ്ഞ് ഓര് ഇങ്ങനെ നടക്കണതും അല്ലേ
അ ആഹ് ആഹ് അതന്നെ അതന്നെ
ക് കെതെട് എല്ലരും
ആഹ് ആരില്ലെങ്കിലും എത്ര ന മ്മ ന ഭാര്യേം ഭർത്താവും തല്ല് പിടിച്ചാലും അവ ഇല്ലാണ്ട് നമ അങ്കടെ ഇങ്ങടെ ഇല്ലാണ്ട് പറ്റൂല
ഇപ്പ
അതന്നെ പിന്നെ വേറെ മക്കള് മക്കൾട കാര്യം
ഓ നിങ്ങൾക്ക് അങ്ങനെ ആകുമ്പോ രണ്ട് രണ്ട് ഷോക്ക് പെട്ടെന്ന് ആയിക്കോല്ലോല്ലേ അതോണ്ട് പിന്നെ ഇപ്പോ ആഹ് ഭാഗ ഇത്കൂടി പോവാനാര് അങ്ങോട്ട് പോവാൻ തന്നെ തോന്നൂല
തോന്നൂല്ലാ അതന്നെ പിന്നെ ഉമ്മ ഉമ്മാക്ക് പെട്ടെന്നാണ് കൂടിപ്പോയത് പിന്നെ ലാസ്റ്റ് അപ്പ ഞങ്ങ വിചാരിച്ച് ഇനി അധികം ദിവസം ഉണ്ടാവൂല്ല അപ്പൊ അത് കാരണം ആഹ് അത്കാരണം ഞങ്ങ പ്ര ഇതായിന്ന് ആ അവിടെത്തന്നെ എല്ലാരും അവിടെ തന്നേയിരുന്നു ആഹ് അപ്പൊനന്നെന്ന് വെച്ചാല് ഒരുവിധം ന്നങ്ങമൻസ് ഇൻക്ക് ഒറപ്പേര്ന്നു ഇങ്ങനെ പോകൂ ന്നൊള്ളത്
ആഹ് ലാസ്റ്റ്ക്ക് ഒക്കെ ആവുമ്പോ വേദന അങ്ങോട്ട് കൂടുല്ലോ സഹിക്കാൻ പറ്റാത്ത വേദന ആയിരിക്കും അന്ന് ബുദ്ധിക്ക വന്ന് ഒരു കേടും ഉണ്ടാവില്ല നല്ല ബുദ്ധി ഇണ്ടാവും
ആഹ് കീമോ ചെയ്താലങ്ങനേണ് കീമോ ചെയ്താലേ
ഉം മുടിയൊക്കെ കൊയിഞ്ഞു പോയില്ലേ
ആ ആദ്യത്തെ ഇതിൽ തന്നെ പോയി
പോയില്ലേ ആ എങ്ങനെയത് ആദ്യം എന്ത് തുടക്കണ്ടായത് എങ്ങനെ അറിഞ്ഞത് ഇത്
തൊടക്കം ഉം ആ ഇതെങ്ങും എ ആ എവിടെയും കേക്കാത്ത പോലേണ് കണ്ണിന്റെ ഇത് ഇണ്ടാവൂല്ലേ മോളിൽ ത്തെ ഈ ആ അതെന്നെ അവുടെണ് വന്നത്
അവിടെ വരെ വരോ
ആഹ് അവിടെ വ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റൺണ്ടായില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇണ്ട്ന്ന്
അപ്പ അവിടെന്തേലും ഉണ്ടായത് വല്ല കുരു എന്തേലും ഉണ്ടായിനോ
ഇല്ല ആദ്യം എങ്ങനെ ഒന്ന് വന്നാ ഈ നമ്മുടെ ഈ ഉം എഹ് കണ് ഉണ്ണിയില്ലേ ഇങ്ങനെ പൊറത്തേക്ക് ഇങ്ങന വന്നേക്കണ് നമ്മൾട ഐബോളില്ലേ അത് പിന്നെ എന്താണ് ആ ക മോളിൽത്ത പോല അവിടേക്ക വീർത്ത് വീർത്ത് വന്ന് അങ്ങനേണ് ഡോക്ടറെ കാണിച്ചത്
ആഹ്
പിന്നെ ഇതിന്റെ ഉള്ളീന്ന് ആ സാധനം എടുത്തിട്ട് ആ നമ്മ അങ്ങനെ ബയോപ്സിക് അയക്കൂല്ലേ
ആഹ്
അപ്പഴാണ് പറഞ്ഞത് ഇങ്ങനെ അ അസുഖമുണ്ടെന്ന്
ഉം
ആ പക്ഷെ ഉമ്മ ഉമ്മ പത്തു കൊല്ലം ജീവിച്ച് ആ അസുഖം വെച്ചിട്ട് ആഹ് നാപ്പത്ത ആഹ് നാപ്പത്താറ് വയസ്സിലാണ് ഉമ്മാക്ക് ആയത് ക്യാൻസറാണാ അറിഞ്ഞത് അമ്പത്താറു വയസ്സില് മരിച്ച് ആ ഊം പക്ഷെ ഉമ്മാക്ക് ഒരു ബുദ്ധിമുട്ട ഇണ്ടല്ല ഉമ്മ എല്ലാപണിയും എല്ലാം ചെയ്തരുന്നു
ഉം
പക്ഷെ ലാസ്റ്റ് അവര് പറഞ്ഞ് കീമോ ചെയ്യാൻ പറഞ്ഞപ്പളാണ് അല്ലാ എല്ലാം പോയി എക്ക തകിടം മറിഞ്ഞ് അതുവരേം കീമോ പറ പറഞ്ഞിട്ടുണ്ടായില്ല ഉമ്മാക്ക് മരുന്നു മാത്രം പറഞ്ഞിട്ടുണ്ടായോള്ളൂ
എത്ര എത്ര സ്റ്റേജിൽആണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അറിഞ്ഞോ
ആഹ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതാണ് പത്ത് കൊല്ലം നിന്നത് ഉം ഇപ്പ എന്റ മൂത്ത മോളുടെ കൂട്ടുകാരത്തീട ഉം അവർക്ക് ഉമ്മ മാ അല്ല അമ്മ മാത്രോള്ളൂ ആയ് രണ്ട് പെൺമക്കളാണ് പക്ഷെ അച്ഛന് ഒരു കുടിയനാണ് അങ്ങനെ നോ ഒന്നുല്ല ഇവരെ അപ്പൊ ഇവര് വാടകക്കാണ് ഇവര് താമസിച്ചിരുന്നത് ആ അമ്മക്ക് ക്യാൻസർ വന്നിട്ട് മൂന്ന് മാസോ നിന്നൊള്ളു
ഓ മരിച്ചു അപ്പൊ ഈ പെങ്കുട്ടേള കല്യാണം കഴി ചമട്ടില്ല
ഇല്ല ഇല്ല അപ്പൊ ഞാൻ പറയാണ് എന്റെ മൂത്തമ്മോളുടെ ഒപ്പണ് അത് എഞ്ചിനീയറിംഗ് പഠിക്ക അപ്പൊ അവര് അവരെ അമ്മടെ അനിയത്തീടെ വീട്ടിൽ നിക്കാ ഒരാൾ അമ്മടെ അനിയത്തിയുടെ വീട്ടീല് ഒരാൾ അമ്മടെ ആങ്ങളുടെ വീട്ടീല്
ഓ എന്താ അതൊക്കെ ആലോയിക്കുമ്പത്തന്നെ ഇടങ്ങേറാ ണാകു കുട്ടികൾട കഷ്ടകാലം ആ അങ്ങാരും ഉണ്ടാവൂല്ല രണ്ട് പെങ്കുട്ടികൾ മാ ത്രേക്കന
ആഹ് അതന്നെ അപ്പൊ മൂത്ത ആളുടെ കല്യാണം ഒറച്ചിട്ടുണ്ടായി അപ്പ അവര കാര്യം മൂത്താ ആളുടെകാര്യം അവരുടെ വീട്ടാരെ നോക്കണ്ടെ പിന്നെ അയിന് ഉമ്മാടെ ആങ്ങളുടെ വീട്ടിൽ കേക്കാൻ അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടുണ്ടായി അവർക്കൊരു ഇഷ്ടക്കുറവു പോലെ ആഹ് അപ്പൊ ഈ അയിന്റെ ബർത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാലും അയിന്റെ ആ കെട്ടാ കെട്ടാൻ പോണ ചെക്കൻ ഒ ഒരു വ പി ജിയില് പേയിങ് ഗെസ്റ്റില് ആക്കി കൊടു
ആഹ് അങ്ങനെ നിക്കുന്നുണ്ടാവൂലേ പിന്നെ എത്രാവയം സ്വന്തം വീട്ടിൽ നി കാട് സുഖമന്നുണ്ടാകൂലെ
ഉണ്ടാവൂല അതനെ അതൊക്കെ ഓർക്കുമ്പോ വിഷമ തയ്യല് ആ തയ്യല് ഏഹ് ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടാണ് അത് ജീവിതം മുന്നോട്ട് പോയത്
പോണത് എത്ര ആയാലും പോലെ ചെലവ് ഉണ്ടാവും ഓൽക്
ആഹ് അതന്നെ അതെ
ഇതൊക്കെങ്ങനെ മറ്റുള്ളവരാ ആശ്രയിക്കുമ്പോ ഓല്ക്കൊരു ബുദ്ധിമുട്ടാണ് ഈന്ന
ഉം ഇത് അമ്മ മരിച്ച ഇപ്പോഴാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഗോർമെന്റ് ഇതി കിട്ടിയതാണേ അപ്പൊ പിന്നെ ആഹ് അപ്പൊ അവര്ക്ക് അറിയ ഇവരെ ഇങ്ങനെ അമ്മ മരിച്ച് അഛനില്ലാ അങ്ങനെ ഇങ്ങനെ- അപ്പൊ എന്തെയ്ത് അവരേ കോളേജ് ഈ പെണ്ണിന്റെ പഠ്ത്തം ഫ്രീയാക്കി.
ആഹാ
ആഹ് എന്റെ മോൾടെ കൂടെ പഠിച്ച കുട്ടീല്ലേ? അയിൻ്റെ എളേന്റെ,
ആഹ്
ആഹ് അപ്പൊ അതൊരു ഉപകാരമായി. അയിനെന്തെങ്കിലും ജോലി കിട്ടിയാ മതിയാരുന്നു. ഉം പിന്നെ ആ ശരിയെന്ന.